ന്താ എന്തക്ക്ണ്ട് ന്താ അല്ല വിശെഷം
അങ്ങനെ പോണു രാവിലെ ഇല്ലല്ല രാവിൽത്തെ തെര്ക്കിലെന്നെണ്
ആഹ് മക്കളോക്കെ പോയോ?
ആഹ് മക്കളോക്കെ പോയി. ഒരു ഏഴ് ഏഴെ പത്തോക്കെ ആഉമ്പോ പോവും
സ്കൂൾക്കൊ
മദ്രസ്ക്
അഹ് ആഹ്
നീ ഉം ഉം ഒരു ഒമ്പത് മണിയോക്കെ ആവുമ്പോ മദ്രസ്ട്ട് വരും
ആഹ്
അപ്പോ പിന്നെ പിന്നെ ഒമ്പതര ആഉമ്പോക്കും വണ്ടിയും വരും. ഉം പിന്നെ വെ ഏഹ് ഭയങ്കര അറിവറിയയിരി ഒന്ന് കഴിഞ്ഞാൽ ഞാൻ വേഗം ഉം ഞാൻ രാവിലെ ചായക്ക് കടിയോന്നും ഇപ്പം ഇണ്ടാക്കല്ല രണ്ടു ദിവസായിട്ട്
എ അപ്പോ മക്കൾക്കെന്താ കോടുക്ക
ബിസ്ക്കറ്റോ എന്തെലും കോ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ അവലും പാലുവോ അല്ലെങ്കി കഞ്ഞിയോ ഒക്കെ ഉണ്ട ക്കി അത് കോടുക്കും മുക്കി കോടുക്കും
ആ രാവിലത്തെ മദ്രസ്ക്ക് പോകുമ്പോ തന്നെ
അല്ലല്ല മദ്രസ്ക്ക് പോകുമ്പോ എണ്ടെങ്കിലും സ്നാക്സ കഴിക്കാ അലോ അല്ലെങ്കിൽ ബ്രഡ്‌ ആങ്ങനെ ആ സ്കൂൾക്ക് പോകുമ്പോക്കും ഡ്രസ് ഞാൻ വേം മുക്കി വെക്കും
അ ആ
അങ്ങനെ
ഉം ഉം നെരും പറഞ്ഞ കുട്ടികള പറഞ്ഞയക്കെണ്ടെ നല്ല തെരക്കിലയെതല്ലേ
ഭയങ്കര തെരെക്ക് ഇപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മളെ പണി അതിന്റെ ഇടൽ കൂടെ നമ്മൾ ഇങ്ങെനെ ഇപ്പൊ കുക്കിങ്ങിന്റെ സമയാണ് അപ്പോ ഇന്നലെ രാത്രി വെച്ച മീൻ അ
ഉം എന്ത പറഞ്ഞത്
അല്ല ഇന്നലെ രാത്രി വെച്ച മീൻകറിണ്ട്
ആ ആ ഒറ്റക്കെ ആവുമ്പോ അതോക്കെ മതിയല്ലോ
ആ ഒറ്റക്കാകുമ്പോ അതോക്കെ മതി ആരെങ്കിലും ഉണ്ടാകുമ്പളല്ലേ അപ്പോ പിന്നെ മീന് എ ആ ആ അത് പൊരിച്ച് കൈ തെയില്ല പിന്നെ അത് പറ്റുല്ലല്ലോ ഓരോരുത്തർക്ക് ഓരോ നിർ ബന്ധൊക്കെ ഉണ്ടാവുലെ
അ ആ അല്ല എന്തേലും ക ക കടി ഉണ്ടാക്കാണെങ്കി അയിക്കും അതോക്കെ മതിയല്ലോ
ആ അത് മതി ദോശക്ക് മാവോക്കണ്ട് ഫ്രിഡ്ജിൽ കാരണം ഞാ രണ്ട് ദോശയോക്കെല്ലെ ഇങ്ങനെ ച്ചുടുന്നത് അപ്പോ ഇങ്ങനെ മാവ് സ്റ്റോക്ക് ഉണ്ടാവും
അ ആ
ചലര് ആ അത് ഹസ്ബന്ഡ് രാവിലെ ജോലിക്ക് പോവ്മ്പം ഭക്ഷണംന്നും കഴിക്കൂല രാവിലെ ആ
ഉം ആഹ് ആഹ അപ്പൊ പിന്നെ ക കഴിക്കാലേ
ആഹ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡിനാ വരിക ആ ആള് പിന്നെ ഏഴുമണിയക്കാമ്പോ അവിടുന്ന് ഹോട്ടലിൽന്ന കഴിക്ക
ആഹ ആഹ
അങ്ങനെ
ഉം ഞാനൊന്ന് അതേമാതിരി നേരത്തൊക്കെ ഒപ്പിച്ച് അങ്ങനെ മീനൊക്കെ കായം കുട്ടിണ്ടായ്നീ അത് പൊരിച്ച് ച്ചു ചോറ് വച്ചു ഇനി കറിുണ്ടാക്കണം മക്കൾക്ക് ചോറ് പോകുമ്പോതെന ആവണം അപ്പൊ അങ്ങനെ ആ രാവിലെ ദോശക്കിട്ട് ദോശീ അ അത അത് ആ അവൾക്ക്ഷ്ടാണ് നല്ല രസള്ള മീനൊക്കെ ആവുമ്പോ
ആ ആഹ് ആഹ് ഇവിടെ മീൻ പൊരിച്ചാലേ മോനൊക്കെ അതില് കുറേ വേസ്റ്റ് വരും കാരണം മീനാകുമ്പോൾ മീൻ പൊരിക്കുമ്പോം ഇബ്ബൽ മുള്ള്ണ്ടാവാനേ പറ്റൂല ന്ന കഷ്ണമീനും ഇഷ്ടല്ല. ആഹ് ന്നട്ടീമുള്ള്ള്ള ഭാഗംന്ന് പർഞാ ട്ട അതില് കൊറേ ചോറും കൂട്ടി വെച്ചിട്ട് കൊറേ ചോറും ങ്ങട്ട് പോശം മാറ്റി വെക്കും
അഹ് ആഹ് മുള്ള് ൽ ണ്ടാവും ക്കെയ് ആഹ് അഹ് മോക്ക് അങ്ങനെനി എല്ലാ മീനൊന്നും കഴിക്കൂല. പത് ഈ അങ്ങൻത്തൊന്നും കയ്ക്കൂല്ല പിന്നെ അതേമാതിരി ചെറിയ മീന്ണ്ടല്ലോ വെത്തല് അറിയും വെടെ ചെ ചെലോല് വേറെ എന്തോലും കൂടി തല്ലേ അയ്ന് ഉം അത് കഴിക്കൂലാ അങ്ങനെയാണ്. അ ഒ ചെറുപ്പത്തില്‌ നന്ന് ചെറിയ കുട്ടിയാകുമ്പളേ മുള്ള് കുത്തി ആകും വേടിച്ക്ണ് ഛർദിക്കലുംക്കെ ഒന്നു ല്യ റ്റാണ്. മീനോട്ള്ളൊര്ത്. മീൻ പറ്റായിട്ടല്ല
ആഹ് ആഹ് ക്ഷെ ഇൻക്ക് തോന്നണേ അയില് കാൺമ്പൊ എന്താ പറയാ മീന് നമ്മള് സ് പൊരിക്കിനേക്കാളും അയില് കറീത്ത മീനാഉമ്പളെ
അയ്ല ഇൻക്ക് ആഹ് കറീത്തതാണ് ഇഷ്
ആഹ് മോനും അതെ മ പൊരിച്ചെയ്ഞ്ഞാല് അതിന്റെ ഹ് അത് കൊറച്ച് നെരിയും.
ആഹ് ഇൻക്കതല്ല ഇൻകായിക്ക് ഉപ്പും മുളകും പിടിക്കാത്തരു ചേലാണ്.
ആഹ് അഹ് ശെരിയാട്ടോ ഞാൻ ഇന്നലെ ന്നിട്ട് ക അത് കറി വെച്ചാ നല്ല ടേസ്
ആഹ് കറി വെച്ചാലല്ല ആഹ് എരുും പുളിയൊക്കെ ട്ടാൽ നല്ല രസാണ്.
നല്ല രസാണ് അപ്പൊ മോൻ അത് പിനെ പിന്നെ ഇന്നലെയൊക്കെ ഞാന് കൊർച്ചധികം നല്ല ലേറ്റ് ആയി പ്പൊ ഞാൻ വാരി കൊടുക്ക ചെയ്യാ. ഇനിയിപ്പം പാത്രം കൈ കണ്ടാ പിന്നെ ഇവര് കഴിക്കുമ്പോം കൊറേ ടൈമ് കൊടുക്കും കാര്ന ഒമ്പതര അയിന് കറിയായപ്പം തന്നെ
ആഹ് ഞാനും അങ്ങനെ ചെൽപ്പോ ചെ എന്താ രണ്ടാക്കൊരു പാത്രത്തിലേക് ഒരാക്ക് കൊടുത്തയ്ട്ട് ഒരാ ത്ത ങ്ങനൊക്കെണ് കൊടുക്കുന്ന ആഹ് അഹ് കഴിഞ്ഞ പിന്നെ ആഹ് ന്ന ഒര് പാത്രം മതി.
അങ്ങനെ തന്നെ, കാരണം ഈ പാത്രം കെയ്ക്ണത് ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് മോന് ചെൽപ്പട്ടോ. ഓന് ചെ ൽപ്പം അതൊന്നും കണ്ടാ പറ്റൂല ഓരറിയും ഇറ്റാത്ത കഴസയിൽ ഇൻക്ക് വേണ്ടാ റി
ആഹ് ഇത് എല്ലാആങ്കുട്ടികൾക്കുള്ള പ്രശ്ന എന്റെ മോനു അങ്ങനെ തന്നെ പറ്റൂല.
ആ ഹ ഓ മോളാണെങ്കിലോ അന്റെ ബാക്കിയൊക്കെൺ ആഹ് മോളോന്റെ ബാക്കിയൊക്കെണ്ടേ കഴിക്കും
ആഹ് ഇവിടെക്കതേഅവസ്ഥ. മൊ മൊത ഈ രണ്ടാമത്തെ അഹ് മോനായിരിക്കൂല്ലേ ചെറുത്?
ആഹ് ആഹ്
അതന്നെ മോഹന്മാർക്ക് ഭയങ്കര ഇതാ എല്ലാത്തിനും ഒരു കുറ്റാണ് അവള് അത് ചെയ്ത് നോക്കി അല്ലെങ്കിൽ ഇവള ഇത് ചെയ്ത് നോക്കി എന്നി് ഓന എന്തോ ഒരു കുറ്റം ചെയ്താൽ പറയും ഈ എൻ്റൊര്ം നോക്കിയാൽ മതിയാറി
അങ്ങനത്തന്നെ എല്ലായിടത്തും ഉണ്ടല്ലെ അപ്പൊ
അത് അങ്ങനെ തന്നെയാണ്
ഉ ഒരുപ്പ എന്തേലും കഞ്ഞിയൊക്കെ കൊടുക്കയാണെങ്കിലേ ന ഓന ഓക്ക കൊടുത്ത പുേ കാര അപ്പ അത് തോറ അപ്പൊ അ വേണ്ടാ വേറെമാണോ പറയാ അല്ലെങ്കിൽ ഗയിിക്കണോ
ആഹ ഇ അവന എത്ര വയസായി
ഓനിപ്പോ അഞ്ച്
ആ് ഇവനി ഇപ്പോൊ ഓക്കെയ ആാണ് കാരണം ഇപ്പോ ന ആറ് വു കഴിഞ്ഞു പറഞ്ഞ പോലെ തന്നെ എന്നീ പോനും അഞ്ചു വയസ് ആ ഒരു സമയത്തൊക്കെ ഈ സ്പൂൺ ആവുമ്പോ പെട്ട നമ്മൾ ഒരു ഇ അങ്ങനെല്ലേ കുടിക്കും
ആ ആഹ ആ ഞാനങ്ങ അനെ ക കൊറച്ചരു കയ്യിലായാല് വായിക്കാണ് കൊള്ളൂല്ല
കൊള്ളൂ അത് ഫള് ആവൂ അതില് പറ്റ അടെ കടക്കും വെള്ളം
ആഹ് വള്ള അപ്പൊ ഞാൻ സ്പൂണൂന് പറ്റി നല്ല കോരിക്ക കൊടു
ആഹ ഞാനും അതെ അങ്ങനൊക്കെ മറ്റേ ലോട്ടില എടുത്ത് ഇവരോടെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അങ്ങനെ എന്നിട്ട് എന്താ ഇപ്പ ഫുഡും കാര്യങ്ങളൊക്കെയില്ലേ
ആ ചോറ്ും മീൻപ വച്ചത് ഇ ക്ലീനിങ് ഉണ്ട് ഇഷ്ടം പോലെണ്ട് പോഓല പോയാ തരത്തില്ൽ മദ്ര ക നേരം ഉണ്ടാവൂലേ കുറഞ്ഞടൈ ഒ ള്ളൂ ഒരു ബസ് വരും ഉ ഒരു കുളി കഴിഞ്ഞിട്ടാ പോവായി യൂണിഫോമൊക്ക കിട്ടാണ്
രാവിലെ കുളിക്കും ആ ആറര ആറേ മുക്കാലൊക്കെ ആവുമ്പോ കുളിക്കും പക്ഷെ ഞാൻങ്ങനെ വിചാരിക്കൂ കേട്ടെ എനിക്ക് ഭയങ്കര മടിയാണ് ചെറുപ്പത്തിലേ
ആഹ
അപ്പൊ ഇവരെ ആ പക്ഷെ എനിക്കാണെങ്കിൽ ഞാനൻ പപ്പിച്ച കൊടുക്കലേ എന്നേന് പക്ഷെ ഇപ്പ എനിക്കാണെങ്കി ഇങ്ങനെ കുമ്പിടാനൻ ഒന്ന് വെയ്യാത്തൊണ്ട് ഞാൻ അവരോട് പറയും എന്താ പറയാ നിങ്ങന്നെ കുഴിച്ചോളിന്ന് പറയും
ആ ആഹ് ആ അപ്പൊക്കെ കുമ്പിടാനുംതിതിന ഒന്ന് വ ല്ലോ നമ്മളെ കാര്യങ്ങൾനെ ചെയ്യാ വിക്കാത്ത
ആഹ ആഹ എന്നാലും ഇപ്പോ വല്ിയ അങ്ങനെ കുഴപ്പമില്ല ഇപ്പൊ കൊറെക്കെ ഹോക്കയാണ് എന്താ പറയാ വലിയ ബുദ്ധിമുട്ടൊന്നില്ല താ അത്ര കിടക്കുമ്പോ എല്ലാം ഒരു ബുദ്ധിമുട്ട് വച്ചാൽ ഉറക്കാണ് ശരിയാകത് ബാക്കിയെല്ലാം കൊറെക്കെ ഉ ഉറക്കില്ല അതിനക്കെ ഉറങ്ങിയാൽ തന്നെ ഒരു ഭാഗത്ത് അത്തിങ്ങെ നമ്മള ഒരു ഭാഗത്ത തന്നെല്ല നമ്മ ചെരിഞ് കടുക്ക പിന്നെ നമ്മ എണീച്ചട്ട് തിരിഞ്ഞഞ് കടുക്കല്ലേ ചെയ്യാം കുറേ നേരം ഒരു ഭാഗത്തേക്ക് കിടക്കുമ്പോം നമ്മൾ പെട്ടെന്ന് നല്ലവോണം നീര് വരുന്നുണ്ട്
ആഹ ആഹ
അപ്പൊ ഭയങ്കര വേദനയാണ് പിന്നെ മൂത്ര കടസിലും ഉണ്ട് മൂത്രത്തില്ൽ പോ പൈപ്പ്ണ്ട്
വെള്ളം നെല്ലാം കുടിക്കലില്ലേ
വെള്ളം കുടിക്കല്ലേ ഒക്കെ ഇണ്ട് എനിക്കറിയില്ല കുറവായിരിക്കും അല്ലാതെ അത്ണ്ടാവൂല്ലല്ലോ ഞാൻ പറഞ്ഞ ഡോക്ടറിനോട് ചോദിച്ചിട്ടോ എന്താ വെള്ളം കുടിക്കലില്ലേ ഞാ പറ ഞാ കുക്കലുണ്ട് പക്ഷെ കുപ്പി പൊട്ടി പറഞ്ഞു ഞാൻ ഡോക്ടർ പെരഞ്ചിരി മറ്റേ ആ
ആ ആള വെച്ച കട്ടുള്ള വിഷോ എന്നൊക്കെ അതാ
ആഹ അത് അത് ഉണ്ടായിരുന്നേ വല്യൊരു കുപ്പി അത് മോന നാള എടുത്തപ്പം എന്താ പറയാ ഓന ജനൽമ കൊണ്ട്പച്ച അത് അത്യാവശ്യം വലുതല്ലേ അതവിടെ ശരിക്ക് സ്റ്റിക്ക് ആവാതൊണ്ടേ അത് വീണ് പൊട്ടി അപ്പം അയിന്ശേഷം സത്യം പറഞ്ഞ അതുണ്ടാവുന്ന സമയം നമ്മളങ്ങനെ വെള്ളം എടുത്തുവച്ചാൽ നമ്മളങ്ങനെ കുടിക്കും അല്ലെങ്കിൽ നമ്മളങ്ങനെ എണീറ്റ് പോവാൻ മടിയായിറ്റ്
ആഹ് ആഹ് ഞാനും ചെലപ്പോ ഇവിടെ ബോട്ടിലൊക്കെ നിറച്ച് വെക്കല എന്നാ കുടിക്കും എന്നാ കൈ കയ്യൊന്നുള്ള മറ്റേ നമ്മള് ഗ്ലാസിലൊന്നും കുടിച്ചാലാണ്ട് ഇതാവൂല്ലേ കുടിച്ചൂല കുറച്ച് ഞാനങ്ങനെ വോട്ടില്ല വോട്ട പ ഒരു വല്യ കുപ്പിന്റെ കൊടന്നക്കലാണ് ഇത് ഞാൻ വാങ്ങണം ത് കൊ കൊ ഇതില് കണ്ടിരുന്ന് മീശോയിൽ ഇങ്ങനെ കണ്ട ക്ക്ണ് വാങ്ങണം വാങ്ങണം ഇങ്ങനെ കര് ആ അ നല്ല സാധനണല്ലേ അ അ അ മൂന്നെണ്ണം പറഞ്ഞത് ചെറുതാ അങ്ങനെ
ആ മൂന്ന് സൈസിലുണ്ടാവും. ഒന്ന് പച്ചേ ചെറിയതായിരിക്കും, അത് നമുക്ക് ഇങ്ങനെ ട്രാവല് ഒക്കെ ചെയ്യുമ്പോ ആ ത് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോവു മ്മക്ക് എടക്കിങ്ങനെ വെള്ളം കുടിക്കാം, ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ബാഗില് ങ്ങനെ കൊണ്ടടക്കണാണല്ലോ. ചെറിയത് അത് അത് ചെറുത് പിന്നെ എന്താ പറയാ കൊറച്ച് ഒരെട നമ്മള മക്കൾക്ക് കൊണ്ടു പോണ ഒരു ബോട്ടിലുണ്ട് ആ വലുപ്പം, പിന്നെ ഒന്ന് നല്ല ബിഗ്ഗാ.
ആ ആ ആ ആ ആ ബിഗ് അതാ അതാണ് ഞാ എനിക്ക് താല്പര്യം. അതാവുമ്പം കൊറച്ച് വെള്ളേ അതിലിപ്പം എത്ര ആ എത്രേയില് കൊള്ള.
രണ്ട് ലിറ്റർ കൊള്ളുവായിരിക്കും.
ആ ആ
അത് നല്ല അത് അത് ചുരുണ്ടി രു നല്ല നല്ലൊരു നല്ല വീ ഇത്ണ്ടല്ലോ നല്ല താരം ഇണ്ടായിട്ട്. അതിനി എനിക്ക് വാങ്ങണം അത് ന ആ നല്ലതാ അത് നല്ല ക്ലീനാണ്, നല്ല ന ന എസ്തറ്റിക്കാ. പിങ്ക് ഒക്കെ ആയിരുന്ന്‌ അത് ന്റെ നാത്തൂന് വാങ്ങിത്തന്നേനാ ഹസ്ബന്റിന്റെ വൈ ഏ പെങ്ങള്
ഏ ഒന്നൊറ്റക്കേ വാങ്ങാൻ കിട്ടാവല്ലേ നോക്കിയക്കേ മതിലേ. ഹലോ ഹലോ ഹലോ
അങ്ങനെ കേട്ട്
കേൾക്കണില്ലേ?
എടക്ക് ബ്രേക്ക് ആ കേക്കില്ലേ ബ്രേക്ക്‌ ആയി എടക്ക്. ആ എന്താ പറയാ ആ ആ ആ ഒറ്റയ്ക്ക് കിട്ടിരിക്കും, ഇവിടെ കടകളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അ എനിക്ക് തോന്നണു അന്നത് എടുത്തപ്പോ ഇരുന്നുറ്റി സംതിങ്ങ് ഒ കൊള്ളായിരുന്നു ആ മൂന്നെണ്ണത്തിന് ഇവിടെക്കെ ചെൽപ്പോ നല്ല റേറ്റ് ആയിരിക്കും, ഇനിക്കൊന്നണ നമ്മള് ഇങ്ങനെ മീഷോല് അങ്ങനെയൊക്കെ വാങ്ങായിരിക്കും ഒന്നും കൂടാ ബെറ്ററ്.
ആ കാണയാണെങ്കി ഒന്ന് ഇവടന്ന് ച് റേറ്റ് ചോദിച്ചാ ഞാന് ച അങ്ങനെയൊക്കെ ചെലതൊക്കെ ചെൽപ്പ ഏ മീശ് ചോലേക്കാരന ലാഭണ്ട് ചെലപ്പോ ഇവിടേക്കാര ലാഭ അങ്ങനെ
ആ അത് ശെരിയാ എന്നാല് ആ ഒന്ന് ചോദിക്കണ നല്ലതാ കാരണം മ്മള് കാണുമ്പോ
ആ ഇപ്പോ ഒന്നും വാണ്ടേ മോ നമ്മള് വെറുതങ്ങനെ ഈ ഇതുണ്ടാവുല്ലേ നമ്മള് പൈസ ഇതാക്കിയ കുറ്റിയറി ഒരു ടാങ്കിന്റെ ഇത് അയിന് ഇവടെ പത്തോ ഇരുപതൊക്കെ ഒള്ളൂ, പക്ഷേ അയില് മീഷോൽ നോ ക്കെ അമ്പറുപ്പി അങ്ങനെയൊക്കെ ഇണ്ട്ന്ന് തോന്ന്ണ്ട്, ആ അപ്പ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഞമ്മക്ക്
അതിപ്പോ ഭയങ്കര മോഡൽ ആ ഭയങ്കര മോഡല് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതൊക്കെ ഇണ്ട് പക്ഷേ പൈസ സേവ് ചെയ്യാനുള്ളത് ചെറിയ ടാങ്കായിരി മതി നമ്മളിപ്പോൾ ആ പ്ലാസ്റ്റിന്റെ ടാങ്കായാലും മതി, ഞാന അയിനൊന്നും വെറുതേ പൈസ കളയണൊണ്ട് ക്യൂട്ടായിട്ട് കാണുന്നോണ്ടൊന്നും എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല.
ആഹ് ഇവിടെ മോന് അങ്ങനെ അതേ മത സ്കൂളിന്ന് കിട്ടീന്. എ ക എൽ കെ ജി കഴിഞ്ഞപ്പം മി സ്സിന്റെ വക കൊടുത്ത് അങ്ങനെ ഒരു ബമ്മകുട്ടി മാതിരി സ് സാനം അയില് പക്ഷേ കൊള്ളൂല സാധനം കൊള്ളില്ല, കുട്ടികൾക്കൊക്കെ ചില്ലറക്കെ ഇട്ടാക്കാൻ പറ്റും. ആ മ് ആഹ് ഒ ഇഷ്ട് ആഹ് ആ ആ
ശെരി